ആ കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ പിന്നെ എന്തെല്ലാം സുഖണോ
ഓ സുഖം
ഉം മഴ ഒക്കെ ഉണ്ടൊ
ഏ ഇന്നൊന്നും മഴ യൊന്നു പെയ്ദ് ട്ടൊന്നുല്ല
ആണല്ലേ ആഹ് ഇവിടെ അങ്ങനെ തന്നെയാ മഴയൊന്നും ഇല്ലും ഇന്ന് നല്ല വെയ്ലെന്നു
ഉം
പിന്നെ എന്താക്കിരുന്നു
ഞാൻ കൊറച്ച് പഠിക്കാണ്ടായിനു അത് നോക്കു
പഠിക്കാൻ ആ അപ്പൊ പഠിത്തായതുകൊണ്ട് ടി വി ഒന്നും വെക്കാറുണ്ടവില്ല അല്ലെ ഫോണില് സിനിമ അങ്ങനെ എന്തെക്കെ കാണണ്ടോ
ആഹ് ഞാൻ ഒഴിവ് സമയങ്ങളിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്
ഉം സിനിമയൊക്കെ കാണാറണ്ടോ
ആ ആ കൊറെ സിനിമ കാണലണ്ട്
ആ നെ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണോ
ഓ അടുത്ത് വാഴയൊക്കെ കാണാൻ പോയി
ആ വാഴറ്റു വാ
ആഹ വഴറ്റു
ഞാ ഞാനും കണ്ടിരുന്നു നല്ല സിനിമയല്ലേ ഹാഷിറിന്റെ റീൽസ് ഒക്കെ കാണാറുണ്ടോ
ഓ ശരിക്കുംങ്കി റീൽസ് കണ്ട പോലെയാണ് തോന്നിയത് തതിയ
ആഹ ക്കും അങ്ങനെ തന്നെ ഞാനും ആഷീറിന്റെ ആലന്റെറെയും നല്ല ഫാനണ് അപ്പൊ റീൽസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഞാനും ഭയങ്കര ഇതാണ് ഫാൻ
ഉം
ഉം പിന്നെ എടക്കിടെ പോവാറുണ്ടോ തിയേറ്ററിലൊക്കെ
ആഹ എടക്കൊക്കെ പോവാറുണ്ട്
ആഹ എങ്ങനെ ഫ്രണ്ട്സിന്റെപ്പരണോ അല്ല ഫാമിലി ആയിട്ട
ഫാമിലീന്റെപ്പരം തന്നെയ പോലെ
ആഹ ഞാനും അങ്ങനെന്നയാ
ഉം
പിന്നെ ഇപ്പൊ ദശ്യം ത്രീ ഇറങ്ങിട്ടുണ്ടല്ലോ കണ്ടോ
അ ദൃശ്യം ത്രീ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല
ആഹ അ ഇങ്ങനെ കൊറെ പേര് കാ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കാണണംന്നൊക്കെ ഞനക്ക് ഇണ്ട് പ്പൊ ചെലപ്പോം പോവൊക്കെ
ഉം
ആഹ് നല്ല മോഹല്ലാലൊക്കെ ഇഷ്ടണാ
ഓ ഓ കൊറേ
ഉം ആഹ് മോഹൻലാല് ന്ന് പറയുമ്പോ തന്നെ ഭയങ്കര ഒരു ഇതാണ്
ഉം
അല്ലാത്ത ഉണ്ടാവൂല്ലാലെ
ഉം
പിന്നെ ഇങ്ങനെ തമിഴ് സിനിമ അങ്ങനെയൊക്കെ കാണോ
തമിഴ് സിനിമ തമിഴ് സിനിമ കാണലുണ്ട്
ആഹ് ഏ വിജയ്നൊക്കെ ഇഷ്ട്ടാണോ
ഓ പിന്നെ വിജയ്ൻ്റൊക്കെ എല്ലാ സിനിമയും കാണൽ
അതെ ഞാനും വിജയന് ഫാനാണ്
ഉം
ആ അവരെ പാട്ടും അങ്ങനെ തന്നെ വി ജെയ് ന്റാണെങ്കിലും എല്ലാ പാട്ടു ആണല്ലോ മ്മള് റ്റവും കൂടുതൽ കേക്ക്ണത്
ആഹ് വിജയ് ധനുഷ് അവരെ ക്കെ കേക്കും വെര്തെ കേക്കും
ആഹ് അതെ അതെ ആഹ് പിന്നെ ഫ്രണ്ട്സിനൊപ്പരം പോയിട്ട് സിനമ കാണാറുണ്ടോ
ആഹ് ഏതെങ്കിലും ഒരുറാവശ്യൊക്കെ.
ആഹ് അങ്ങനെ ഞാനും അങ്ങനെന്നെ.
ഉം.
ആഹ് ആ പിന്നെന്താ ചോറെയിക്കാ
ആഹ് ചോറ് കഴിക്കാൻ സമയായില്ല കുറച്ചും കൂടി കയ്യണം.
ന്നെന്തായിരുന്നു.
ഇന്നെന്താ അറിയില്ല ചോയ്ക്കാം.
ഹാഹ ആഹ്. പിന്നെ പഠിത്തൊക്കെ എങ്ങനെ പോവുന്നു.
കൊഴപ്പില്ല.
ആഹ്. പിന്നെ അങ്ങനെയ് യാത്രി പൂവാറുണ്ടോ.
യാത്രാ ആഹ് ഒഴിവ് സമയങ്ങളിലൊക്കെ പോവാറുണ്ട്.
ആഹ്. എങ്ങനെ ഏത് ലോങ് അങ്ങനെ ഒരുപാട് ദൂരെ അങ്ങനെയാണ് പോവ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് പോവാ.
ഹെ രണ്ടും പോവും.
ഉം എങ്ങനെ ട്രെയിനിലാണോ പോവാ അതോ
അല്ല ഒന്നല്ലെ കാറി പോവും അല്ലെങ്കില് ട്രെയിനില് പോവും.
ആഹ് ട്രെയിനി പോകുന്ന ഇഷ്ടാണോ
പോ നല്ലരസാണ്
അതെ ഞാനും അങ്ങനെ തന്നെ എനിക്കും ട്രെയിനിൽ പോകുന്ന ഭയങ്കര ഇഷ്ടവാ എട ട്രെയിനിലൊക്കെ പോയിട്ടുണ്ടോ
ഈ അടുത്ത് കണ്ണൂരിലേക്കൊക്കെ പോയി ഞാൻ
ഉം ഇനിയിപ്പോ മഴയായതൊണ്ട് ആഹ് ഇങ്ങനെ എന്താ പറയാ യാ യാത്രയൊന്നും ഇപ്പ
യാത്രയൊക്കെ മുടങ്ങും
അതെ അതെ പിന്നെ അപ്പൊ കാറിലൊക്കെ പോകേണ്ടിരുന്നു ട്രെയിൻ യാത്രന്ന് പറഞ്ഞിട്ടുണ്ടെ ഇതേപോലെ സ്റ്റേഷനിലേക്കൊക്കെ എത്താൻ ഭയങ്കര പാടായിരിക്കുംല്ലേ
ഉം
അതെ അങ്ങനെ പക്ഷെ എന്നാലും പോണ്ട സ്ഥലത്ത് പോയല്ലേ പറ്റൂ
ഉം അവിടുന്ന് വീട്ടിലേക്ക് വരുന്നാണ് ഭയങ്കര കഷ്ടപ്പാട്
ആഹ അതെ അതെ
ആരേം കൂട്ടാൻ വരുമ്പോ കൊഴപ്പല്ലാ അല്ലാതെ അവിടെന്ന് കഷ്ടപ്പെട്ട് ബസ് അതൊക്കെകേറി വീട്ടിലെത്തണം
അതെ അതെ പിന്നെ വണ്ടിയിലൊക്കെ ബൈക്കൊക്കെ ആണെങ്കിൽ റെയിൻകോട്ടൊക്കെ ഇട്ട് അങ്ങനെ വരേണ്ടി വരും
ഉം അല്ലെ മഴ നനഞ്ഞു വരുക-
ആഹ മഴ നനഞ്ഞാ പിന്നെ ജലദോഷം ഇതൊക്കെ തന്നെയായിരിക്കും
ഉം
ഈ മഴ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽറെയിൻകോട്ടൊക്കെ ഇട്ടുവരുന്നതായിരിക്കും ചുറ്റുംപാട്
ഉം
ഉഹ് ഉഹ് ആഹ
ആ അത്യാവശ്യക്കെ അറിയാം
ആഹ എങ്ങനെ കാറോ അല്ലെങ്കിൽ ബൈക്കോ അറിയാ
ബൈക്ക്
ആഹ ബൈക്ക് ഓടിക്കാറിയാലെ
ഉം
കാർ ഓടിക്കാൻ പഠിക്കണ്ടെ പിന്നെ മഴയത്തൊക്കെ അങ്ങ് പോവാലോ ആഹ എന്താലും ഡ്രൈവിങ് പഠിക്കാൻ പോവു കാർറും കൂടി ഉള്ളത് പഠിച്ചാൽ മതിയാ അപ്പൊ പിന്നെ കൊഴപ്പല്ലല്ലോ
ഉം അങ്ങനെ തന്നെ പഠിക്കുന്നേ
ഉം ഡ്രൈവിംഗ് സ്കു എന്തായാലും ഇതൊക്കെ എടുക്കാൻ പോവുമ്പോ കാർ ആവുമ്പോൾ മഴയാലും വെയിലായാലും ഒരു പ്രശ്നം ഉണ്ടാവി
ഉം
ഉം അങ്ങനെ പിന്നെ കെട ഇപ്പോ എത്രണിയാവുമ്പോഴാ
ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പ നമ്മ കെടക്കും
ആഹ ഫോണലൊക്കെ കളിച്ചിട്ടാണോ കിടക്ക ഉം
ആ ഫോണിലൊക്കെ നോക്കും
ഉം ഒരുപാട് നേരെടുകോ അതി ഫോണില് കഴിച്ച് കെടക്കുമ്പോ
ഫോണില്ളിച്ചഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരൂല അതാ പ്രശ്നം
ഉം ഉം ആ അപ്പൊ ഫോണ് കൊറച്ചേരം മാറ്റി വെച്ചിട്ട് അങ്ങനെ ശീലിച്ചാ മതി
ഉം അങ്ങനെ ശീലിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എടുത്തോവും അതാ പ്രശ്നം
ആ ആ ആത് അത് തെ മതി
ഉം
ആ
അല്ല അവിടെപ്പ അങ്ങനെ അവിടെ ഇപ്പ മഴൊക്കെ ഇണ്ടോ
മഴ ഇന്ന് അങ്ങനെ മഴയില്ല
ഇല്ല ഇല്ല ചൂടന്നെല്ലേ
ആ കൊറച്ച് ഏ ഇത് ഇന്ന് കൊറച്ച് ഇന്ന് മഴ അങ്ങനെ പെയ്തിട്ടേല്ല ഇന്ന് വെ ഇതന്നെന്നു ചൂടും
ഓ ചൂടൊന്നും ഒരു രക്ഷയില്ല
ആ ആ ചെല ചെലയിടുത്ത് ഭയങ്കര ചൂടെക്കും
ഉം
ഇന്ന് അങ്ങനെ ഒന്നും മഴ പെയ്തിട്ടേ ഇല്ല
ആ
ഉം ഉം സാധാരണ ഈ ഒരു സമയത്ത് ഇല്ല ഹ് കഴിച്ചിട്ടില്ല കഴിക്കണം
ഉം ഉം ഉം
ഉം ഞാനും പനരി കഴി കഴിച്ച് കഴിഞ്ഞാൽ വേ കെട ക്കും ഞാനാ രാത്രി ഫോൺ എടുക്കലില്ല അധികം ഫോൺ യൂസ് ചെയ്യ് ഈ പറഞ്ഞാതിരി തന്നെ ആഹ് പിന്നെ ഓഫിസ്സിൽ പോകുമ്പോ ടൈം കിട്ടുമ്പോക്കെ എടുക്കാറുണ്ട് ഫോണ് ആ അപ്പൊ ആയി യി കഴിഞ്ഞാ പിന്നെ ഉം അങ്ങനെ ഇതാവണ്ട നേര്തിട്ട് അഡിക്റ്റ് ആയിപ്പോ ഫോൺ അയിനോട് രാത് ഇല്ല പ്പൊ
ഉം
ഉം അതെ അങ്ങനെ ഇതോണ്ട് പിന്നെ കൊഴപ്പുല്ല നമ്മള എടക്കടക്ക് അങ്ങനെ ഒന്ന് നോക്കണം നമ്മള് ഫോണിന് അഡിക്റ്റ് ആണോന്ന് മനസ്സിലാക്കണ്ടേ ഉം ഉം ആ അപ്പൊ പിന്നെന്നാ കഴിച്ചിട്ടൊക്കെ കെട പിന്നെണ്ട് വേം കിടക്കാൻ നോക്കൂലേ ഉം അങ്ങനെയാണെങ്കില് എന്നാ ആ ശരി ന്നാ നിന്റെ പേ
ഉം ഉം ഉം
ആ ശരി
ഓക്കെ
ഇതിന് മുപ്പ